എന്തൊക്കെ സുഖവിവരങ്ങളൊക്കെ
സുഖം അൽ ഹംദുരില്ല എന്തൊക്കെ വർത്താനം എന്തൊക്കെ വർത്താനം
നല്ല വർത്താനണ്
ആഹ്
പിന്നെന്താ മഴക്കെണ്ടാ
മഴ ഇപ്പ മഴല്ല അവിടെണ്ടോ
ഉം ഇല്ല മഴഇണ്ടായി നേരെ വെ കോള മയായ്തു പിന്നെ മയൊന്ന് തോർന്നു
ആഹ് ആഹ് എന്തായിരുന്നു സ്പെഷ്യലൊക്കെ
ആഹ് ആഹ് പിന്നെ ഇപ്പ മഴ ചോർന്നപ്പോ മുറ്റടിക്കാനറങ്ങി അപ്പൊ പിന്നെ മഴ പെയ്ത് അപ്പ ഇങ്ട്ട് കേറി അപ്പൊ പിന്നെ വെ യ് ലർച്ചു അതൊക്കെ തന്നെ
എന്തരുന്നു സ്പെഷ്യലൊക്കെ
സ്പെഷ്യലായിട്ടൊന്നുല്ല ഉം ഉം പിന്നെ എത്ര കുട്യളുണ്ട് അതാ ഞാനഹ് ചോദിച് എന്താ പ്രായം
ഒരാൾക്ക് അഞ്ചു വയസ്സ് ഒരാൾക്ക് രണ്ട് വയസ്സ്
ആഹ് ശരി ഏഹ് രണ്ട് വയസ് സ് ഇത് സെമ് ന്നെ ഒരാൾക്ക് ഒരാൾക്ക് അഞ്ചു വയസ്സ് ഒരാൾക്ക് ഒന്നര വയസ്സ്
ആഹ്
ഒന്നര ഒന്നേ മു ക്കാൽ ഇങ്ങനെയൊക്കെ പറയാ ബോയി ആണ് ബോയ്
ഏ ആ ഇനിക്ക് രണ്ട് പെൺകുട്ടികളാണ്
എ ശരി ഹസ്ബന്റ് ന്തായ്യണ്
ഹസ്ബന്റിനു സ്ക്രാപ്പിന്റെ പരിപാടിയാണ് സ്ക്രാപ്പിന്റെ പഴയ മാർക്കറ്റാണ്
ആഹ് ശരി ആഹ് ആഹ് ആഹ് അങ്ങനെ ഞമ്മള് ന്ന് പൊറത്താ
ആഹ്
ങ്ങൾ ത് എന്താണ് വീട്ടില് മ്മളന്നെ ഉള്ളു
ആഹ്
ങ്ങക്ക് അവിടെ ആരോക്കെയുണ്ട്
ഞങ്ങളിവിടെ എളച്ചിയും പിന്നെ ഉമ്മീംപ്പിണ്ട്
ഓഹ് ഓ ഹ്
ഏ ഹ്
ശരി
പിന്നെ എന്തൊക്കെയ ങ്ങനെ പോണ്
ആഹ്
ചോറ്റ്ക്ക് ന്താ സ്പെഷ്യൽ ണ്ടാ
ആഹ് ചക്കക്കൂട്ടാനും മീനും കുമ്പളങ്ങ കറിയും
ചക്ക കൂട്ടാനോ ഉം ചക്കകൂട്ടാന് ന്നെ മഴക്കാലത്ത് ആവുമ്പോ
ആഹ് കൊഴപ്പൊന്നുല്ല ഉഷാറാന്നെ ആണ്
അങ്ങനെ പോണ് ലേ
ആഹ്
അപ്പൊ ഫുഡൊക്കെ കഴിച്ച്
ഫുഡ് കഴിച്ച റസ്റ്റിലണ്പ്പോ ഫുഡ്യൊക്കെ കഴിച്ചോ
ആഹ്
പിന്നെ വേറെ എന്താ വിശേഷങ്ങളൊക്കെ
വേറെന്താ മോനെ മോള ഒറങ്ങ
ആഹ് മോള ഒറങ്ങീക്ക ഒരാൾ സ്കൂളിൽ പോയി മറ്റയാള് ഉറങ്ങണ് ഏന്തേലും വർക്ക് ചെയ ചെയ്തിന്നോ
ഇല്ല ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല ഇവിടെ വീട്ടു ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്
ആഹ് ആഹ് കല്യാണം കഴിഞ്ഞിട്ട് കൊറ ആയോ
ആറു വർഷായി
ആഹ്
ഇങ്ങൾതോ
ഇന്റെ എട്ട് വർഷായി
ഏഹ് അയ്‌ ശരി ഉം
വേറെ എന്താ വാർത്താനങ്ങള്
വേറെന്താ ചായയ്ക്ക് വൈന്നേരം സ്പെഷ്യല് എന്താ
വൈന്നേരം സ്പെഷ്യലായിട്ടൊന്നും ഇല്ല
ഉം
എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം. ഉം എന്താ കൂട്ടാനൊക്കെ? തീരുമാനിച്ചിട്ടില്ല.
ഉം
എന്ത കൂട്ടാനൊക്കെ.
കൂട്ടാന് രാവിലെ കിഴങ് കറി ഉണ്ടാക്കീനീ
ആഹ്
ഉം അതുകൊണ്ടൊക്കെണ്ട് ഒ ഒപ്പിച്ച് ഇഞ്ഞി രാത്രികക്ക് എന്തെങ്കിലും മോൻ വന്നിട്ട്. ചോയിച്ചിട്ട് എന്തെലും ചെയ്യണം.
ഏഹ് മോന് എത്രലാ പഠിക്ക്ണതപ്പൊ. ആഹ്.
മോൻ വന്നിട്ട് മോന് എന്താ പറയണേ അതുപോലെയൊക്കെ അണ്ട് ഉണ്ടാക്കും.
ആഹ് ആഹ്. പിന്നെ.
പിന്നെ എന്താ രാവില എന്തേനി ചായക്കടി.
ഏഹ് അതിലഞ്ഞി കേക്കും ബിസ്കറ്റൊക്കെ ഉണ്ട് ഇപ്പൊ മോള് വന്ന. പിന്നെ അത് കൊടുക്കണം.
ഉം അല്ല രാ മോള് എത്രയിലാ പഠിക്ക് ണേ പറഞ്ഞേ
മോള് എൽ കെ ജി ആണ് ഈ വർഷം ചേർത്തിയത്.
ആ ഇവൻ യു കെ ജി.
ആഹ്
ഉം രണ്ടാളും സെയ്മാണ്.
ആ ഒരേയ്ജ് തന്നെയായിരിക്കും ഏകദേശം.
ആഹ് ആഹ് അതെ.
പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ.
വിശേഷങ്ങളക്കെ ഇങ്ങനെ പോണ്. നേരം ഉം മേനാണ്
ആ മോനൊറങ്ങിട്ടില്ലല്ലേ.
ഇല്ല ഇല്ല ഓന് ഒറങ്ങി നീറ്റതാ ആഹ് ഉം
ഉം ഉം വേറെ എന്തൊക്കെ?
വേറന്തൊക്കെ ഇങ്ങനെ പോണു.
ഞമ്മളി ഈ ആപ്പിന്റെ ഡീറ്റെയിൽസ് ഇതുവഴി പറയാൻ പറ്റോ.
ഇല്ല ഇല്ല ഇല്ല.
പറ്റില്ലാല്ലേ.
ഉം.
പിന്നെ
പിന്നെ അയിന്റത് വിട്ടനീനല്ല മാഡം അത് നോക്കിലാനി.
ഞാ നോക്കിന്നു. ഞങ്ങളിപ്പോ ഇന്നെലെയാണ് ആഡായത്. കറക്ടായിട്ട് ഇതിന്റെ ഡീറ്റയിൽസ് ഒന്നും അറിയില്ല. ഞാനും എന്റെ എളേ ച്ചീം ആയിരുന്നു. ഞങ്ങള്ങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഇങ്ങട്ട് വരും ഇങ്ങട്ട് വരിച്ചിട്ട്. പക്ഷെ പിന്നെ വേറൊരു താത്ത പറയ അങ്ങനെയല്ല നമ്മളത് അങ്ങട് ഇതാക്കണംന്ന്. എന്നിട്ടാണ് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് എന്റെ നമ്പർ കൊടുക്കാറ്ണ്ട് കൊടുക്കേയി ആ താത്ത.
ആഹ് ടാസ്ക് ആദ്യം എന്താണ് നമുക്ക് ടാസ്ക് വരണം. ഞാനുപ്പ നാലഞ്ചിസായി.
ആഹ്. അപ്പൊ നമ്മള് ഇതാ വന്നതിന് ശേഷം നമ്മള് വിളിച്ചിട്ട് കാര്യം. ഉം അല്ലാതെ വിളിച്ചിട്ട് കാര്യല്ല.
ല്ല്യാ ന്നാ ശെരി ഓക്കെ, ഞാ വിളിക്കാട്ടാ. ആഹ് ഓക്കേ ശെരി ഉം.